ആ
ഹലോ ആ കേൾക്കുന്നുണ്ട്
എന്താ പിന്നെ ഒക്കെ നല്ലത് രാവിലത്തെ ചായൊക്കെ കഴിഞ്ഞോ
ആ ചായ കുടി കഴിഞ്ഞു ഇനി ചോറ് വെക്കണം മഴ ആയിട്ടേ അങ്ങനെ മടിച്ചിരിക്ക്യാ പൊറത്തിറങ്ങാനും അലക്കാനൊക്കെ മടി വര്യാ ആ മടിയാവാ ഇന്നലെ പൊറ നല്ല മഴയാ ഇന്നലെ പൊ റത്തൊക്കെ ഒന്ന് പോയിരുന്നു അപ്പൊ ഈ പുതിയ ഡ്രസ്സ് ക്കെ കല്ലിലലക്കാനിണ്ട് കൊറേ നേരായാ പ്പ് മേഷപ്പുറത്തെ എടുത്ത് വച്ചിട്ട്
യാതൊരു തക്കും ഇല്ലാത്ത ദിവസാന്ന്
ആ അതെ അങ്ങനെതന്നെ
ങ്ങക്ക് അവധിണ്ടോ കോളിൻ
ഇല്ല ഇവിടെ ഇല്ല ചില സ്ഥലങ്ങളൊക്കെ ണ്ട് അവിടെ ണ്ടോ
കോഴിക്കോട് ജില്ല ണ്ട് ഞങ്ങൾ കോഴിക്കോട് ജില്ലേ
ആ അതണ്ട്ല്ലേ
നല്ല മഴേ ഇവടെ
ഇങ്ങോട്ടും മഴേന്നാണ് ഒരു ചോർച്ചയൊ ന്നും കാണുന്നില്ല എന്തായി ഭക്ഷണൊക്കെ എന്താ ആയോ ചായക്ക് എന്തേരുന്നു
ചായായിന്ന് ദോശയേനി
കറി
കറി മീൻങ്കറി
ആ ശരി രാവിലെ മീൻ കിട്ടീട്ട് വെച്ചോ അതോ രാത്രി വെച്ചോ
ല്ല രാത്രി വെച്ചതാ പന്നെ പിന്നെ ദോശയും മീൻകറിയും ഇവിടെ നല്ല ഇഷ്ടാ
ആ നല്ല ടെസ്റ്റാണല്ലോ അല്ലാ മുളക് ഇട്ടതോ അതോ
മുളക് ട്ട് മൊളകിട്ടന്നെ വെക്കല്
ൻക്കൂ ഇഷ്ടല്ല തേങ്ങരച്ചത് വേറെ എന്താ മക്കക്ക്ന്ന് സ് സ്കൂളില്ലാത്ത കൊണ്ട് പണികള് നീങ്ങാ
ആഹ് അത് ശരിയാവും ഞ്ഞോലട്കഴിഞ്ഞാ പിന്ന നമ്മള പണി വേം നമ്മക്കട് തീർ
ആഹ് അതാണ് കൊല്ലാത്ത ഞായറാഴ്ച ദിവസംങ്ങള
ലീവ് ലീവേനി ഇന്ന് ആ അപ്പൊ നീച്ചി വര്ന്ന് ആളെ ന്നേള്ളൂ
ആഹ് ആഹ് നാളെ ഇവിടെ അവധിയാന്ന് ഇങ്ങനെ ഇതിന്റെ വാർത്തേൽ കണ്ടുപ്പോ ആ അവധി ആവാൻ സാധ്യത ഉണ്ട്ന്ന് പറഞ്ഞ് അലേർട്ട് മെസേജ് ഇണ്ട് റെഡ് അലേർട്ടാന്നൊക്കെ കാണി കണ് ണ്ട് ഉച്ചത്തേക്കുള്ള ചോറൊ
ആ ഉച്ചയെക്കുള്ള ആക്കിയൊണ്ട് കാണ് ചോറു അടുപ്പത്ത് ഉണ്ട് ബാക്കിയുള്ള രോന്നു
പറയ എന്താ മീനാ അയിലെ വരൂ മീൻ വണ്ടി
കറിന്ന് കോഴിയ നല്ല മീൻ മ് ഓരോ ദിവസ അടുപ്പിച്ച വെക്കുമ്പോൾ അഹ് മ വേണ്ടി വരും
ആ അങ്ങനെല്ലേ ആ ഞാന ഇപ്പൊ കൊറച്ച് ബീഫ് ണ്ടായിരുന്നു അത് കറിവച്ചു ചോറും വെച്ചു പോയി ഇനിയിപ്പ അ തുടക്ക അലക്കാനുണ്ട് അത് തക്കം കിട്ടിയാ പുറ കറങ്ങാന്ന് രിച്ചിട്ട് അല്ല കാത്തിരിക്ക ഇക്കാണ് തക്കം കിട്ടുമ്പോ പുറത്തോട്ട് ഇറങ്ങാനും മടിയ പണി അങ്ങനെ ഇരിക്കാണ് തുണി അളക്കാന് പുറത്തൊക്കെ പോയിരുന്നു എ കളക്കാനുണ്ട്
മക്കക്ക് ഭക്ഷണം കൊണ്ടോണോ
ആ കൊണ്ടോണം കൊണ്ടു പോയി
ഗവൺമെന്റ് ഗവമെന്റ്ല്ല എ ഇവിടെ ചെറിയ ആക്ക് ചെറിയ രണ്ടാക്ക് വേണ്ട ഒ ഒൽ ഗവൺമെന്റ് ആണ് മറ്റും ഓന് വേണം ഹൈസ്കൂള
ല്ലേ
അയിൻ സ്കൂൾ അന്നെ നല്ല ഭക്ഷണം ഭക്ഷണ്ടല്ലോ സാമ്പാറും ഒ നമ്മളൊന്നും ഞമ്മളൊന്നും പഠി പക്ഷെ അന്നത്തെമാതിരി ന്നുല്ല
അല്ല
അന്നരു ചെറുപയറും ഒരു പിന്നെ വെള്ളം ഹ ഹ ഹ് ആ ഒരു ക കഞ്ഞി കഞ്ഞി പോലത്തെരു ചോറും
എന്നിട്ട് അയാത്തക്ക് ചെറു പയ് റ്
ഉ നാലും ഞമ്മളൊക്കെ നമ്മക്ക് അന്ന് അത് കിട്ടിയാ മതിയേന് ഏ ആ അ ആ ടേസ്റ്റ് ഇപ്പോളും എ രസാ അങ്ങനെ ആലോചിക്കുമ്പോ ഇപ്പൊ ഒരു സാമ്പാറ് ഉ പ്പേരി പാല്, മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെണ്ടല്ലോ ഇപ്പൊ
ട്ടും
ഉം
ഗവൺമെന്റ് സ്കൂള് നമ്മള് പഠിപ്പിക്കണം നല്ലതന്നെ കൊറെേ ഇത് കിട്ടും ഇപ്പം ആദ്യത്തെ പോലെയൊന്നല്ല എന്താ നമ്മള് എൽ എസ് എസ്, യു എസ് എസ് അതൊ അതൊക്കെ ഉം ആ അതൊക്കെ പഠിക്കണന്നുണ്ടെങ്കി പഠിക്കണ കുട്ട്യാക്കൊക്കെ നല്ല കാര്യാണ് ഗവൺമെന്റില് എനിക്ക് ഭയങ്കര ഇഷ്ട ട്ടോ ഞാൻ ആക്കണന്ന് വിചാരിക്കും അപ്പൊ ഒരു ഏഴ് വരെയങ്കിലും അങ്ങനെ ഉം സി ബി എസ് സി പഠിച്ചിട്ട് അങ്ങട്ട് ആ ക്കാന്ന് വിചാരിച്ചിട്ടാണ് എന്നാ ഇത് എല്ല യു എസ് എസ് ക്കെ ആലോയ്ക്കുമ്പോ അങ്ങട് ആക്കണോന്നും തോന്നും
ഉം ഉം
ഇംഗ്ലീഷൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ചി
ആഹ് ഹ ഹ
മോള് എസ് എസ് സി എഴുതിയായിരുന്നോ ആരാണ്
ആഹ് മോന് മോന് എഴുതിനു പക്ഷെ മോന് കിട്ടിയില്ല എന്നാ- അത് പിന്നെ മാർക്കൊക്കെ പിന്നെ കട്ട് ഓഫ് ഒക്കെ യെറ്റിയല്ലോ ആദ്യത്തെ അറുപത്തി മൂന്നാണ് ങ്കില് ഓന് കിട്ടി കഴിഞ്ഞുൻ അറുപത്തി നാല് കൂട്ടീട്ട് പക്ഷെ ഇപ്പ കട്ട് ഓഫ് ആ കട്ട് ഓഫ് എഴുപതാ യിനിപ്പോ
ഓഹ്
എന്നട നാ ആഹ് ഇന്നട ന എന്നാട നല്ല ടഫ് ആയിനു അയ്ന് വേണ്ടി എൽ. എസ്. എസ് കുറെ പേർക്ക്ണ്ട്
ആഹ് യു എസ് എസ് കൊറവാണ്
ഓന്റെ സ്കൂളിൽ തന്നെ പന്തി പന്ത്രണ്ട് കുട്ടികളൊക്കെ എഴുതീ രണ്ട് കുട്ട്യക്ക് കി
ആഹ് ഇവിടെം നമ്മളെ അടുത്ത് എന്റെ വിട് നമ്മടെ വീടിന്റെടു ഇ ഇതുണ്ട്
മ്ഹ് ആഹ് യു എസ് എസ് ഓലി കട്ട് ഓഫ് ക കഴിഞ്ഞങ്ങട് കൊറെ കിട്ടിട്ട് ഓല് കുറച്ചതാന്ന് തൊന്നുന്ന്
അതെ. എത്രേണ് അത് കിട്ടിയാല് നമുക്ക് ക്യാഷ് അവാർഡ്.
ആഹ് ക്യാഷ് പിന്നെ ക്യാഷ് ഒന്നും ഇവിടെ ഒന്നും കിട്ടുവന്നില്ല എന്റെ അനിയത്തിന്റെ മോള് ഇവന് പിന്നെ എൽ. എസ്. എസ് എഴുതിയില്ലേ യു. എസ്. എസ് ആ അപം അനിയത്തിന്റെ മോന് ഇപ്പോം എയിലെത്തി ഓന് ഇത് വരെ അതിന്റെ ഒരു കാശു ഇല്ല അക്കൗണ്ട് വന്നിയില്ല എക്കൗണ്ട് മ്മ് നാൻ അങ്ങനെ കിട്ട നമ്മ പിന്നെ ഒരു പ്രശംസ കി
അത്രേ ഉള്ളൂല്ലേ.
അങ്ങനൊന്നും വേഗം കിട്ടുവൊന്നൂല്ല
ഓഹ് അതിനാണ്പ്പ ഇത്രയും പിള്ളേര്
ആഹ് അയിന് ആയിരം റുപ്യ എങ്ങനെ എന്തോ ആണല്ലേ അക്കൗണ്ടിൽ വരിക
ആഹ് അതേ
ആ കിട്ടിട്ടണല്ലേ ഓളിങ്ങനെ പറയും എല്ലാ കൊല്ലും ഇങ്ങനെ പോലെ അക്കൗണ്ട് ഇങ്ങെ ചോദിക്കും പക്ഷെ ഇന്ന് വരെ അതില് പൈസ ഇട്ടില്ല പിന്നെന്ന് വെച്ചാ മോനൊക്കെ പിന്നെ അതിന് വേണ്ടി കുറച്ച് മനക്കെട്ട് അതിനോട് കുറച്ച് അറിവ് കിട്ടി അതാ ടീച്ചർ പറയാ വെറുത ആവൂല പഠിച്ചത് വെറുത ആവൂല പിന്നെത് രാവിലെ വൈകിട്ട് വൈകുന്നേരം ഒരു സ്പെഷ്യല് എടുത്ത് അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഒരു സ്കൂളാരും അതിനാ മെനെക്കെട്ടിന് കുറേ
ശെ ആഹ് ഇന്നലെ നിങ്ങനെ ഈ കട്ട് ഓഫ് കയറ്റിയതിനാൽ ഒക്കൊക്കൊക്ക എല്ലാം കൊ റെഎണത്തിനുണ്ട് അറുവധതി മല മാറ്
അതെന്താ ഈ വർഷണഴുതായി
ആഹ് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേർക്ക് ഈ യു എസ് എസ് കിട്ടിയിട്ടേഓല ഇന്നാടെ കുറച്ച് ടഫ് ആ എസ് എസ് എൽ സി ഒക്കെ അങ്ങനെയാണ്
ആഹ് അങ്ങനെ തന്നെയ അതുപോലെ പ്ലസ് ടു എന്ത ചെയ്തുവരെ പ്ലസ്ടു ഈ പ്ലസ് വണ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഇപ്രൂവ് ചെയ്യുലോ അത് പ്ലസ്ടു ൻ്റെ കു ഇപ്രൂവ് അത് ആ പ്ലസ് വൺ കഴിഞ്ഞ നമ്മള ക്ലാസൊക്കെടങ്ങി നമ്മ റിസൾട്ട്പ്പ ജൂണില ജൂണിൽ വരുമ്പ മണിടെ റിസൾട്ട് എന്നിട്ട് ഒരു ജൂലൈ ആ സെപ്റ്റംബറിലൊക്കെ അതിന്റെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ചെയ്യാം അങ്ങനെെയയിരുന്നു കഴിഞ്ഞ വർഷം വരെ എന്റെ മോളാണ് പ്ലസ് ആ സമയത്ത് എന്തായത് ഈ ഇംമ്പ്രൂവ് ഈ പ്ലസ് ടു പരീക്ഷ അല്ലേ അയിൻ്റെ കൂടെയാണ് ആ ആകി രണ്ടും പഠിക്കണ്ട നാളെ പ്ലസ് ടുവിന്റെ എക്സാം ആ ഇന്ന് പ്ലസ് വണിന്റെ എക്സാം ഇന്ന് കുട്ടികള ഈ പ്ലസ് വണ്ണിന്റെ പ രീഷന്ന് പറയണ ഒരു വർഷം ഇത് ബുക്ക് എടുത്ത് വെച്ചിട്ടാണ് അത് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയേണ്ട എന്നിട്ട് എന്ത ചെയ്തു അത് ഈ കുട്ടികൾക്ക് ഓ മോക്കന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ മാർക്ക്ണ്ടായിരുന്നവക്ക് ഒരു കെമിസ്ട്രിക്ക് കുറച്ച് മാർക്ക് കൊറെയേനെ അല്ലാതെ ഇമ്പ്രൂവ് ചെയ്യാന്ന് ഇപ്പോ പ്ലസ്ടുന്റെ റിസൾട്ട് വന്നു ഓക്ക് നയൻ്റി സിക്സ് പേ എങ്കിലും അത് ഇമ്പ്രൂവ് ചെയ്തിരുന്ന ഇതെല്ലംകുടി കൂടിയേന്
രാ ആ മാർക്കും കൂടി കൂട്ടിട്ട് ആയിരം പ്ലസ്
ആഹ് അതെ ആ മാർക്കോടെ കൂട്ടിട്ട ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില അത് ഈ വർ ഷം മുതൽ ഇവരെന്തെയ്ത്ക്ക്ണ് ഈ ഇംപ്രൂവ് ചെയ്യുന്നത് ഒക്ടോബറിലേക്ക് ആക്കി അതാ മോള് പറയണേ ഞങ്ങള ട്ട്ങ്ങാണ്ട് എല്ലാരു ആണ്ട് പരീക്ഷിച്ച് കഴിഞ്ഞ വർഷം ഈ വർഷം ഈ വർഷം അത് ഈ മാസം വരും പ്ലസ് വണ്ണിന്റെ റിസൾട്ട് അത് കഴിഞ്ഞാല് എന്താണ് അവർക്ക് ഇമ്പ്രൂവു ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പ്ലസ്റ്റുറ്റുന്റെ കൂടെ എഴ്തണ്ടാ അതാണ് കഴിഞ്ഞ വർഷം എല്ലാം ഇട്ടിട്ടുംങ്ങിട്ട് അവര് കുട്ടികളര്താണ് ബുദ്ധിമുട്ടിച്ചു
യു എസ് എസിന്റെ ആയാലും മോന് പിന്നെ പിന്നെ ഇരുന്ന് കളിക്കും ചെയ്യും ക്ഷെ ഓന് പഠിക്കാൻ വിചാരിച്ചഞ്ഞ് പിന്നെ പൊതുപരീക്ഷൊക്കെ മദ്രസിലും അഞ്ചിലും ഏഴിലും ഒക്കെ ഓനെന്നെ ഇഞ് ഫസ്റ്റ് ആ ഇര്ന്ന് അിക്കാംഷറായി അരച്ചിട്ടല്ലേ യു എസ് എസ്സിൽ ഞാന് ആ ഇരുന്ന് പഠിച്ചോളല്ലേ ഒന് മനക്കട്ടിഞ്ഞോന് ഞാൻ പറ അവ അറിവ് ഏതാലും വെർ താഉലല്ലോ പഠിച്ചുന്നു ടീച്ചറും വിളിച്ചാ റിസൾട്ട് വന്ന ഇപ്പം എന്നെ ബസ്സി ടീച്ചറും വിളച്ച് പറഞ്ഞ അതാണ് അമ്മ പഠിച്ച ഏതാലും വറുതാവില്ല നമുക്ക് പിന്നിം ഉപയോഗപ്പെടും പ്രശ്
ക്കലും പാഴായി പോവുല്ല
ഉ ഉ എവിടെ ച ചേർന്നോ ഡിഗ്രി ഡിഗ്രി
ആ ആ് അങ്ങനെ അതിനപ്പ ഞങ്ങള്ന്നലേ ങ്ങളെ നാട്ട് കൂടെക്കെ വന്നായിരുന്നു അവിടെ ഓരോസ്പിറ്റൽലൊക്കെ അങ്ങനെ അന്വേഷിച്ചായിരുന്നു അ ഞൻ പറഞ്ഞ പുറത്ത് - ഇപ്പ പോയിന്ന് അങ്ങനെയാലേ ഇവിടെ വന്ന് ഒരൊസ്പിറ്റൽലക്കെ ചോയിച്ചു ണ്ട് കൊറെ പ്രൊഫഷണൽ കോഴ്സ് എടുക്കാൻ വേണ്ടിട്ടേ ഉം അയിന്റെ പുറകെ തന്നെയാണ്
നമ്മളൊന്നും മാതിരി ആവരുത് പഠിക്കാൻ പഠിപ്പിച്ച് എന്തെങ്കിലും സ്വന്തം കാലില് നിൽക്കാനുള്ളൊരി ഇത്
ആ അതെ അതെ നമ്മൾക്കൊന്നും ഇങ്ങനത്തെ അവസരങ്ങളും കിട്ടിട്ടില്ല ആ കല്യാണോവായി
എന്റെ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ട വീട്ടില് അങ്ങനൊരു സാഹചര്യം ഉണ്ടായിർന്നു എറെ ഇവിടെപ്പ വന്നിണ്
നമ്മൾ തന്നേയല്ലേ ഉം
ഇപ്പ് ആന്നെ എന്തെങ്കിലൊരു ഇത് ഇപ്പൊ അമ്മ ഇങ്ങനെ ഒരു ഖേദാ
ആ എന്നാ പിന്നെ വിളി
ആ ആ ആയിക്കോട്ടെ